നല്ല വർത്താനം ന്താ അവ്ട്ത്തെ വർത്താനൊക്കേ
കൊഴപ്പൊന്നുല്ല അങ്ങനെ പോവ്ണ്ട്.
ഉം ചായൊടി ഒക്കെ കഴിഞ്ഞോ
ഇല്ലെ ചായ കടിയൊന്നും ഇണ്ടാക്കിയിട്ടില്ല.
ഏഹ് തിരക്കുണ്ടാവൂലല്ലേ സ്കൂളില്ലാതേൻ കൊണ്ട്.
ആഹ് അന്ന് സ്കൂളും മദ്രസയില്ല മദ്രസ വെള്ളിയാഴ്ചക്ക് പകരം ശനിയാഴ്ഒഴിവ്.
ആഹ് ഇവിടെ മോക്കും അങ്ങനെ തന്നെ. ഇന്ന് ലീവാ സ്കൂള് മദ്രറസക്കെ ലീവാ. ആഹ്. ഓൽക്ക് വേണ്ടലൊ. ഓക്ക്ലെ
അപ്പൊ എല്ലാട്തു. എല് ഞാ വിജാരിച്ചു ഇവടെ മാത്ര മാത്രൊള്ളു ശനി. ന്ത ഇങ്ങനൊക്കെ ലീവ് കൊടുക്ക. എല്ലാട്ത്തും വെള്ളിആഴ്ച്ച മാത്രൊള്ളു ലീവ് ജാരിച്ചു
അല്ലല്ല മോക്ക വ്ടങ്ങനെ മോക്ക് ഇന്ന് ലീവാണ്. പക്ഷെ ഓളെ ലീവെങ്ങനെച്ചാല്. ഉസ്താദ് ദൂരത്ത്ള്ളതാ അപ്പൊ ഉസ്താദിന് നാട്ടി പോയി വരാൻ. രണ്ടൂസം പിടിക്കും. അപ്പൊ ഒരാ രണ്ടാഴ്ച അടുപ്പിച്ചെട്ക്കും. ന്ന്ട്ട് ഒരാഴ്ചക്ക് രണ്ട് ലീവ് കൊടുക്കും
ആഹ് ആഹ് അപ്പൊ നല്ല സുഖാല്ലൊ.
ആഹ്. അത് അയിന്. സ്കൂള്. ആഹ് സ്കൂള്ണ്ടാവര്ത് അങ്ങനാവുമ്പളെ പറ്റൊള്ളു. ഇബ
ശനി ഞായറും കൊടുക്കണൊഴിവ്
വ്യാഴം വെള്ളി അല്ലെ. അല്ല ബുധനും വ്യാഴ ലീവ് വര
ആഹ്. എന്ത അങ്ങനൊട്ക്ക്ണ്ലെ അപ്പൊ അങ്ങനെ കൊടുത്ത ഉസ്താദെങ്ങനെ വര?
അയിന് വെള്ളിവടെ വേണം ഉസ്താദ്
ആഹ് ആഹ്
അത് നിർബന്ധാണ്. ഏയ് ഇമാമിനൊക്കെ വേണ്ടിട്ടെയ് അപ്പൊ നട്ക്കൂല. അപ്പൊൽക്കങ്ങനെ ലീവൊട്ക്ക. പിന്നെ. സ്കൂൾ ലീവൊക്കെണ്ട് അങ്ങനൊക്കെ എന്തെങ്കിലു പിന്നെ സ്കൂ. ഈ എടേല് സ്കൂൾ വർക്കിംഗ് ഡേ ലീവ്ള്ള ഇതൊക്കെ വരൊല്ലൊ. ബുധനും വ്യാഴക്കൊങ്ങന വി അങ്ങനൊക്കെ പിചാവുമ്പൊക്ക സുഖാ ആഞമ്മക്കിഞിപ്പൊ എന്തായാലും സൂ. ഇതന്നേട്ടൊ. ഞങക്ക് വ്ട്ന്ന് എങ്ങോട്ടും പോവാൻ കയ്യലില്ല അവളപ്പവ്ടെ ഒറ്റക്കാവുമ്പൊ ഞങ്ങളെങ്ങ്ടും. പോവലൊന്നുല്ല പോവാണെതന്നെ പോവ രാവിലെ പോവ ഇങ്ങ്ട്ട് വര. അത്രെള്ളു
ആഹ് ആഹ്
ഇവടെ അട്ത്തെന്നാണ് വീട്. അതുകൊണ്ട് പിന്നേ. പ്പളും പൊ. തോന്നുമ്പ തോന്നുമ്പ പോവ ഉം ആഹ്. ദൂരത്ത്ക്കാളാവുമ്പളല്ലെ പ്രശ്നം
ഇക്ക് പിന്നെ കൊറച്ച് ദൂര. ഒര് മണിക്കൂറ് ഓടാണ്ട് പ്പോ. ബസ്സിന് പോമ്പൊ. ബസ്സിന് പോമ്പൊ ഒരു മണിക്കൂറ്ണ്ട് അപ്പൊ ഞാൻ പോ
ഇതന്നാരാണ് മണിക്കൂറോണ്ട് വീട്ട്ലെത്തും ബസ്സിന് പോയാലും അരണിക്കൂറോണ്ടെത്തും ഓട്ടെ ഉം. പിന്നെപ്പളും സമ്മയ്ക്കുട്ടൊ. ഇങ്ങനാ സമ്മയ്ക്കായികന്നുല്ല. ഞാ അപ്പൊ ഞാനധികം മോള് സ്കൂളി പോയിട്ട് സ്കൂളില്കത്തൊക്കെ അത് പണിക്ക് പോയാ ഞാൻ പോവും. പണിഴിഞ്ഞരും ഞാൻ ഇങ്ങ്ടെത്തും തോന്നി അങ്ങനെ ചെയ്യല്. ഒന്നാമത് ഞമ് തീരേ വെയ്യ. ഇമ്മക്ക് ഇമ്മന്റട്ത്തൊരാള്ങ്ങനെ വേണം. ഇപ്പൊ എടക്കെടക്ക് ഞാൻ പോവല്ണ്ട് ഇപ്പൊ മഴ ആയ കൊണ്ട് ഇപ്പോ പുറത്തിറങ്ങാ മടിയാ അല്ലെങ്കിൽ അനങ്ങിയ ഒന്നൊരാടന്ന് പറഞ്ഞാ വീട്ടിൽ പോവും
ഞാനും അതേമ്ക്കയ്യാത്തത്ണ്ട് പ അതികൊന്ന് അവിടെത്തന്നെയ ആയിരുന്നു ഭർത്താവ് ഇവിടെ ഒറ്റയ്ക്ക തന്നെയയിരുന്നു എന്താ കാട്ട് പോവല്ലാതെ പാ ല്ല ഒറ്റക്കാക്കിട്ടൺ പോകും. അല്ലാതെ ഇപ്പട്ത്താണെങ്കി ഞമ്മക്ക്. എപ്പളും പോയിങ്ങാണ്ട് രാവിലെ പോയി വൈന്നേരം വര അങ്ങനെന്തെങ്കിലൊക്കെ ചെയ്യ പ്പയിനൊന്നും പാകല്ല
അപൊ ഇന്നോടറീം ഞാന് വടെ എത്തുമ്പത്തിന് ഇവട്ത്തണം ഇന്ക്ക് അയ് ഇവടെ ഒറ്റക്കെൾണ്ടാവൊള്ളൊയ് അപ്പം പിന്നെ ഞാൻ വിചാരിക്കും പടച്ചോനെ ഇഞിപ്പൊ അവ്ടെ ഇവടൊക്കെ വേണലൊ നോക്ക അപ്പം കൊറേയൊക്കെ നാ നാത്തുമാര്ണ്ട് അതോല് നോക്കിക്കോളും പ്രശ്നൊന്നുല്ല ന്നാലും ഞമ്മള് ചെല്ലുമ്പൊ ഓൽക്കൊര് ആഹ് നോക്കായിട്ടൊന്നല്ല ഓല്ക്കൊരു താങ്ങ്ണ്ടാവൊലൊ മ്മളണ്ട് പോവുമ്പൊ എപ്പോളും ഓ തന്നെ ഇതാവുമ്പോൾ ഒൽക്കെരു ബുദ്ധിമുടാവും എന്തായിവെച്ചിട്ട് ഇടക്കൊകെ ഞാൻ പോയി കൊടുക്കും അതന്നെ ആഹ അപ്പൊ ഞാൻ പറയൂന്ന് കാനി ഏതായാലും കഴ്യൂല പിന്നെ പോയി നോക്കാനവും കഴ്യുന്നില്ല അപ്പം ഞാൻ പറഞ്ഞ കുറച്ച് ദിവസം എവിടെ നിക്കാ ഒരു ആഴ്ചോളം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നോക്കീന് പക്ഷെ നിക്കൂലേ വെഡി ര ഒരു നാലോസം കിഞ്ഞാൽ തുടങ്ങും ഇൻകിന്റെടെ പോണോ ഇൻകിന്റെടെ പോണോന്ന്റിഞ്ഞകി ഇങ്ങന ചെറിയ മക്കളെ മാതില് അങ്ങനെ പിന്നെ വല്യ ആങ്ങളെ കാണാവ ന്ന് ഓ എനിക്കെന്തായാലും അന്റെ കൂടെ വരണന്ന് പറഞ്ഞ് അങ്ങള കൊണ്ടുപോയി
ഏ എത്ര ചെറിയതാങ്ങള് ചെറിയ കുട്ടികളാ
ഞാ ഞാൻ ചെറുതാണ്
ഉം ഏട്ടത്തിണ്ടോ
ഒരെട്ടത്തി ഉണ്ട് നാല ആംളാരും ഉണ്ട്
ആ എടത്തി വരുംല്ലേ ഇപ്പ
ഓ ഏട്ടത്തി അങ്ങനെ കൊറെേ ദിവസം കൊണ്ടുപോയി നോക്കി പോ കൊണ്ടോന്നാണ്
ഐശെരി ആഹ്
ഒക്കെ അങ്ങനെ നലോസം എല്ലാരും ഒരു കൊറെ നിക്ക കൊണ്ടോവാ നോക്കായി വെച്ചിട്ട കൊണ്ട പക്ഷെ ഉമ്മക്ക് തീരെ നിപ്പിടൂല എനിക്കിന്റൊവിടെ പോണണംന്നന്ന് പറഞ്ഞങ്ങട്ട് കച്ചറ ഉണ്ടാക്കും അതന്നെ അവ കോല പോരംങ്ങോട്ട ആായാലും ഇനിിപ്പോ എന്ത് കളിയും കളിക്കിയാലോ
എന്റെ അമ്മ അങ്ങോട്ട് വരുമ്പോളും അങ്ങനെ തന്നെ ആൾക്ക് എളുപ്പം പോകണം രണ്ട് ദിവസ ആയ തുടങ്ങും
ഏ ഉമ്മക്ക് തീരെ വയ്യ പറ്റേ കടുപ്പിൽ തന്നെ ഈണ ഇപ്പ പറഞ്ഞ എല്ലാം ഇങ്ങനെ അകത്ത കൂടെ നീച്ച ചുമരും പിടിച്ചും ഇങ്ങനെ വിഗാതെ കയ്യ നോക്കലേ ഞങ്ങള് അപ്പ നമ്മളിങ്ങനെ പറയലാണ് വിഗാതെ കഴി വീണുപോയാ പിന്നെ
അതന്നെ ഞങ്ങ ഉ്മാനോടും പറയാ മ്മ ഇങ്ങൾ വുക്കണം നോക്കണം അപ്പൊ വാക്കർമ്മ പുടിച്ചിട്ടാ നടക്ക സ്ട്രോക്ക് വന്നതാണ് തലക്കൈ ആഹ അപ്പൊ ഈ കാല് കൊഴഞ്ഞിട്ട് അങ്ങനെ ഫിസിയോതെറാപ്പിയ ഒക്കെ ചെയ്തപ്പോ ഒന്ന് പേതായതാ അപ്പൊ വാക്കർമ്മ പുടിച്ചിട്ടിങ്ങനെ നടക്ക ഗയാ
അമ്മക്കും അങ്ങെ തന്നെ വാക്കറ ആണ് പക്ഷെ വാക്കർമ്മൽ ഉമ്മ വാക്കറുമമ്പാട് അമ്മ താങ്ങണമല്ലോ വിയാരിച്ചിട്ട പിന്നെ ഉമ്മ ചുമര പിടിച്ചാ നട്ക ചുമര ക പി മസാല എന്താ എത്തുള്ള ഇടെനമ്മള് കുറെ കൈ പിടിച്ചു കൊടുക്കുവോ അല്ലെങ്കിൽ എന്തങ്കിലുംപ്പോ സാധനങ്ങ അടവെച്ചെടുക്കോ അങ്ങനെ കായ്മ പിടിച്ച് ബാത്റൂം പോവവാ വരിക അത്ര മാത്രം വേറരു
ആ അതുപോലെ ഇതിന് വേയിച്ചിട്ടിയ മതി എന്നാത്തന്നെ നമ്മക്കരു സമാധാനമാണ് നമ്മുക്ക് നിക്കണോ ഇതൊരു സമാധാനം വാണ്ടേ
ആഹ്
പിന്നെ
വേറെന്തൊക്കാ പിന്നെ
ഇപ്പ ആപ്പുണ്ട് ഇപ്പ ആർക്കും വലിയകുഴപ്പ ഇപ്പൊന്നുമല്ല അങ്ങനെ അടിങ്ങാണ്ട് തന്നെയെ നടക്കുമ്പോഴൊക്കെ ഇപ്പ അങ്ങനെ ഒരു ഇതില്ല അല്ലാതെ അല്ലാത്തൊരു ഷാറൊന്നുംല്ല
ഐശെരി ആഹ്
ഇപ്പൊ എന്റെപ്പഴെപ്പ മരിച്ചിട്ട് ഒരു വർഷമായി ഇപ്പ പിന്നെ പറ്റി കിടന്നിട്ടൊന്നുമല്ലട്ടോ ഇപ്പൊക്ക് പിന്നെ പെട്ടെന്ന് ഉ ഉ നല്ല ആരോഗ്യത്തോടെന്നെ നി പക്ഷെ ഇപ്പൊ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞു പെട്ടെന്നൊരു പിന്നെ ഒരു കരുവി ത്തിന്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു ആ ഓപ്പറേഷൻ കഴിഞ്ഞതോടു കൂടി പിന്നെപ്പൊക്ക് ശേഷില്ലാതായി പിന്നെ ഒരു മാസം ഒരു മാസം നിന്നിട്ട് ഇിട്ടേള്ളൂ ഇല്ല പറ്റൂല അത് കൊറച്ച് പ്രായം ഇണ്ട് ആള്
ആഹ് പ്രായം ഉള്ളോർക്ക് ചിലപ്പോ ഓപ്റേഷൻ പറ്റൂല അതാണ് ആരോഗ്യ
പക്ഷെ ഒഴിവാക്കാതെ നിന്നിട്ടും കാര്യമില്ല അത് പൊട്ടിപ്പോയി ഒട്ടിപ്പം പിന്നെ ഉം പിന്നെ ഉം ഇപ്പമരപ്പൊക്കെ മാറ്റി ഇനി ഒരു ഒരു ഡോക്ടറെ കാണിക്ക ഒരു മരുന്ന് പിട എനിക്ക് ഒന്നും ചെയ്യാത്ത ഒരാളെനി മരിക്കണവരെ ആഹ് ഒരു ഓപ്പറേഷത്തിന് വേണ്ടി മാത്രമാ ഹോസ്പിറ്റൽ ഇപ്പൊ കണ്ടത് അപ്പൊ പിന്നെ നാടൻമരുന്നൊക്കെ കുടിക്കൂം അത് പിന്നെ അതിങ്ങനെ കാലിന്റെ വേരി അതൊക്കെ ഉണ്ടാവുക ഉം അങ്ങനെ പിന്നെ ഉപ്പക്ക് മടിയായിട്ട് ഇപ്പ ഉസ്താദൊക്കെയ ആണ് അവൻ പിന്നെ ഉപ്പക്ക് പിന്നെ മടിയ ഒരാളെ മുന്നിൽ ഒരാളെ മുഖത്തേക്ക് നോക്കൂല്ല ഒരു പെണുങ്ങൾ പോവുകവാണെങ്കിൽ പെണ്ണുങ്ങളെ മുഖത്തേക്ക് നോക്കൂ അങ്ങനെക്കെ ഒരു ഒരു ചിട്ടേല്ല് നടക്കും അങ്ങനെ ഒരാളനി അപ്പൊ ഏ അമ്മീ അപ്പോൾ പിന്നെ അങ്ങനെ ആ അത് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞ് അത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് നടക്കണോടത്ത് ഒക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പൊക്കെ നടക്കാനിരിക്കാനൊക്കെ ഒരു നാലിപ്പ നടക്കനി അങ്ങനത്തെ ഒരു ആരും പ്രയാസപ്പെടുത്താതെങ്ങെ കൊണ്ടടന്ന് പിന്നെ പൊട്ടിപ്പോയി പൊട്ടി പോയപ്പം പിന്നെ പിന്നെ ഒന്ന് കാട്ടീട്ടും കാര്യം ഇല്ലാതായി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ ഓല് അറിഞ്ഞ് പെ പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തത് കഴിഞ്ഞ് അവര് സന്തോഷത്തോടെ പോയിനി അതിൽ പിന്നെ പെട്ടെന്ന് നോമ്പ് നോറ്റുപോയി ഇപ്പൊക്ക്പ്പ ഒന്ന് ഒഴിവാക്ക താളേനെ ആഹ് ചെയ്ത് കഴിഞ്ഞ് പിറ്റേത്ത മാസം നോമ്പേന് പറഞ്ഞിക്ക് നോമ്പ് വേണന്ന്‌ പറഞ്ഞ് ഞങ്ങള് പറഞ്ഞ് അങ്ങനെ ഇരുപത് വരെ നോറ്റു അപ്പോത്തേന് ഇപ്പൊ ആകെ ക്ഷീണം അങ്ങോട്ട് കൂടികൂടിപ്പോയി അയില് ആഹ് പിന്നെപ്പൊക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയാതെ അതൊക്കെ ഇത്ണ്ടാക്കി കൊടുക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുത്ത് പിന്നെ ആഹ് ഒരു ഇൻ ഇൻഫെക്ഷൻ കൂടിപ്പോയി ഓപ്പറഷൻ ചെയ്ത ഭാഗത്ത് ഈ നോമ്പൊക്കെ നോറ്റപ്പോ ഭ അങ്ങനെ ഭഷ് ഇപ്പോ ഇതൊന്നും ഇല്ല്യാതെ പിന്നെ ഭക്ഷണൊന്നും കഴിക്കാതായപ്പോ ഇൻഫെക്ഷൻ കൂടിയ ഇങ്ങനെ ആകെ ആഹ് ഒരു ഒര് ഒരാഴ്ചന്റെ ഒരടേല് തന്നെ മരണോട് സംഭവിച്ചയി ഭയങ്കര എടങ്ങേറായിപ്പോയി മറ്റേ ആരെയും എടുങ്ങെറാക്കാതെ ആഹ് ഇടങ്ങെറാക്കാതെ രുങ്ങനെരു ഉപ്പൻ്റെപ്പന്റെ കാര്യങ്ങള് ചെയ്തു പോയി ഒരു ബുദ്ധിമുട്ടുല്ലേന്ന് ക്ഷെ ആഹ് ചി ചിട്ടേനിട്ടോ ജീവിതം മൊത്തം ചിട്ടേനി ഒരു മണിക്ക് ഭക്ഷണം രാവിലെ എട്ട് മണിയാകുപോത്ന് ചായ രാത്രി ഒമ്പത് എ എട്ടര ഒമ്പണീൻ്റെ ഉള്ളിൽ ഭക്ഷണം കിടക്കുക പിന്നെ ഒരു
അങ്ങനെ തന്നെ ഇണ്ട് ഇപ്പയി ഉം രാവിലെ ഏഴുമണിയ ആട്ടോ ആറര മുതൽ ചായ കുടിക്കാം ഏഴുമണി ന്റെ ഉള്ളിലേക്ക് ഉം
ആഹ് ഒരു സമയത്തിന് എത്തിച്ചോണം അല്ലഞ്ഞാല് ഇങ്ങനെ പിന്നെ എന്തൊക്കോ ഒച്ചപ്പാടാ ഉം ഉം ദേഷ്യം പിടിക്കൊന്നുല്ല്യ ങ്ങനെ ഒച്ചപ്പാട്ണ്ടാക്കിയൊണ്ടും അപ്പൊ നമുക്ക് തോന്നും ചായക്കാണെയ്ന്ന് അങ്ങനക്കെരുതെയ് നു ഒരു പിന്നെ അതേപോലെ ഒരു ഇംഗ്ലീഷ്മാരുന്ന് കുടിക്കിയാ തെ അങ്ങനത്തെ ഒരു മര് അ് നാടൻ മരുന്ന് പിന്നെ ഈ അരിഷ്ടങ്ങളോ അല്ലെങ്കി ഈ ചെറിയ ചെറിയ സൈസ് ഗുളിഗ കളൊക്കെ ണ്ടല്ലോ അത് മാത്രം കുടിക്കാന്നല്ലാതെ ഹോസ് റ്റല് പോവ കാണിക്കേ അങ്ങൻത്തെ ഒരു വിഷയെ ഇണ്ടായില്ല
ഉം
അങ്ങനെക്കെ ഒക്കൂല ഒരുമിച്ച് ഒക്കെ പാട് ഒരുമിച്ചല്ല ലാസ്റ്റ് കിട്ടീന് മാത്രം
ഉം എന്താ അത്രയള്ളുന്ന് വിചാരിക്ക അത് എന്താ ആരേയും എടങ്ങേറാക്കാതെല്ലെ. പിന്നെ എന്തൊക്കെ വേറെ വിശേഷങ്ങ ഏട്ടത്തിഎന്നൊക്കെ വല്യയേട്ടത്തിയെ ഒപ്പം കാണ
ഏട്ടത്തി പിന്നെ ദൂരള്ള ആളാണ് ഓക്കും വരണെങ്കിൽ ആള് വേണം ആ ഒറ്റക്ക് ബസ്സിന് ആദ്യം വരലുണ്ടാന് ഇപ്പം ഓക്കും വയ്യ പാഞ്ഞുങ്ങൂടെ വരാന് അവളെ വീട്ടില് ആടും കോഴിയും മക്കളും ഒക്കെ പാടായിട്ട് അപ്പോ വലിയ മോനുണ്ടാവും ഓൻ്റെ കൂടെ വല്ല പാഞ്ഞ് വരും പ്പ അപ്പൊ തന്നെ പോകും ചെയ്യും മറ്റ ഓള് തന്നെ കുറച്ച് ത നിർ നിക്കലൊക്ക ഉണ്ടേന്നു ഓള്ടെ വീട്ടിൽ അന്നൊക്കെ മൂത്തച്ചികള് എല്ലാവാരും പാട് ഒരുമിച്ച് നൽക്കുന്ന ഒരു സമയത്തെ ഓള് കുറേ വന്ന് നിക്കേ നി ഇപ്പോ അവള് അങ്ങനെ വന്ന് നിക്കണ കിട്ടൂല എന്നാലും നിൽക്കല്ലട്ടേ എന്റെ എന്നെ കാട്ടിൽ നിക്കല് ഓള്ന്നെയാണ് തന്നെയാണ്. അല്ലെങ്കി ഓള് വീട്ടിലെലു ആക്കി വെച്ച് പോരും പിന്നെ മോള് കുറച്ച് കഴി ഇപ്പം വെചീന് പത്താം ക്ലാസ്സിൽ എത്തിണ് അപ്പൊ എലും ഫ്രിഡ്ജിൽ വെച്ചി ട്ടോ അല്ലെങ്കിൽ നാളത്തേക്ക് ഉള്ള തലേന്നേ ഉണ്ടാക്കി ക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കും. എന്നട്ട് മോളോട് പറയും ഇനിക്കെ ചൂടാക്കി കൊടു മൂത്തോള എണ്ടീന്ന് പറഞ്ഞട്ട് വൈകുന്നേരം വെരും ന രാവിലെ പോക്കും. അങ്ങനൊക്കെയാണ് ഓള് നിക്കല് അ്ഹ.